ഹലോ
ആഹ് കേൾക്ക്ന്നിണ്ട് ഇപ്പൊ
ഓ
ആഹ് കേൾക്കുന്നുണ്ടോ ആഹ് ആഹ് ആ അമ്മള് നേരത്തെ പറഞ്ഞത് നമ്മള് നേരത്തെ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയ ഉപയോഗത്തിനെ കുറിച്ച് അപ്പൊ അത് ന്നെ മ്മക്ക് പറയാല്ലേ ആഹ് പിന്നെ ഞാനിപ്പോ കൂടുതലായിട്ടും ഇ റ്റ് ആഹ് പറഞ്ഞോളി
ആഹ് ഇൻസ്റ്റഗ്രാം ആയാലും വാട്സപ്പ് ആയാലും ഒരുപോലെ ഡെയിലി യൂസെയ്യുന്ന ഒരാളാണ് ഞാനും നമ്മൾ എല്ലാാവശ്യത്തിനന് വേണ്ടിയിട്ടാണെങ്കിലും അതേപോലെ തന്നെ ഞാനൊര് ഹെന്നാ ബിസിനസ്സ് നടത്തുന്ന ഒരാളാണ് അപ്പൊ അതിന്റെ സെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണ് പിന്നെ ചെയ്യുന്നതും എപ്പോഴും നമ്മള് എല്ലാ കാര്യങ്ങളും
തോന്നിട്ടുള്ളത് എങ്ങനെയാ ഇതിന് ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം
ആഹ് ആഹ് ഓ
ഗുണങ്ങളും ദോഷങ്ങളും ഒരുപോലെ ഉണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയക്ക് അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട റ്റ് എന്താണ് ഗുണങ്ങള് ദോഷങ്ങള് ഏതുണ്ടെന്നാണ് തോന്നുന്നത്
ഓ ഏതൊരു കാര്യത്തിലാണെങ്കിലും അതിന് നല്ല കാര്യങ്ങള നല്ലവശങ്ങളുണ്ട് ചീ ദോഷങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം എടുത്താലും നല്ല വശ ത്ത് ന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞിലെ ഒരുപാട് പിന്നെ സ്ത്രീകളായാലും ആളുകളായാലും ചെറുകിട പിന്നെ ബിസിനസ്സുകളൊക്കെ ഇതുവഴി നടത്ത്ന്ന്ണ്ട് എഹ് ഈ പ്ലാറ്റ്ഫോമിലൂടെ അത് അതേ സമയം തന്നെ പിന്നെ അതിനൊരുപാട് ദോഷങ്ങളുണ്ട്
അതെ ഇപ്പൊ നിങ്ങള് പറഞ്ഞ പോലെ ഇപ്പ ബിസിനസൊക്കെ പ പലരും നടത്തുന്നുണ്ടല്ലോ ഇപ്പൊ ഇങ്ങനെ ഓൺലൈനൊക്കെ കൂടുതലും ആൾക്കാര് ബിസിനസ്സൊക്കെ നടത്തുന്നത് ഇൻസ്റ്റഗ്രാം കൂടെയൊക്കാണ് അപ്പൊ അത് നല്ലൊരു കാര്യം തന്നെയാണ് ഇ ൻസ്റ്റഗ്രാം ഒക്കെ പിന്നെ ദിവസവും എനിക്ക് തോന്നുന്നു പല നമുക്ക് അറിവുകളും ഇൻസ്റ്റാഗ്രാമിലൂടെ കിട്ടുന്നുണ്ട് അല്ല ഇപ്പൊ പി എസ് സി സംബന്ധമായ
ഉം നമുക്ക് വീട്ടിലിരുന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയാനും പുറത്തു പോവാതെ ചെയ്പ്പോ ഈ ഓൺലൈൻ പർച്ചേസിംഗണെങ്കിലും അത് ഇതിലൂടെ തന്നെയാണല്ലോ നടക്കുന്നത് പുറത്തു പോവാതെ നമുക്ക് പിന്നെ കൊറെ അറിവുകളും കാര്യങ്ങളും ഒക്കെ ഈ സോഷ്യൽ മീഡിയ വഴിള്ളതാണല്ലോ ഉം
ശരിയ സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് കൂടുതൽ എല്ലാരും കൂടുതൽ കാര്യങ്ങൾ അറിവുകൾ എല്ലാവർക്കും ലഭിക്കാൻ തുടങ്ങിത് പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പക്ഷെ എനിക്ക് തോന്നും ഇപ്പോ ഞാനൊക്കെയാണെങ്കിൽ കൂടുതലും ഇൻസ്റ്റഗ്രാമിനാണ് എല്ലാ കാര്യനും ആശ്രയിക്കുന്നത് പി എസ് സി സംബന്ധമായ കാര്യങ്ങളും ജോലി വേക്കൻസികള് അറിയുന്നുണ്ട്
ആഹ് ആഹ് ഈ വർക്ക് ഫ്രം ഹോം അങ്ങനെയുള്ള നമ്മള് ആഗ്രഹിക്കുന്ന നമുക്ക് ഒന്നും പുറത്തു പോയി അന്വേഷിച്ച് അറിയേണ്ട കാര്യങ്ങളൊന്നുവില്ല നമുക്കൊരു ഇതിലൂടെ തന്നെ നമുക്കെല്ലാം അറിയാൻ പറ്റുന്നുണ്ടല്ലോ പക്ഷെ അതേ സമയം തന്നെ ആഹ് ഡീമെറിറ്റ്സും ഉണ്ട് ചീത്ത വശങ്ങളും ഉം ഉം അതെ ഇതിനുണ്ട് ചീത്ത കാര്യങ്ങൾ എന്തേക്കെയാന്ന് നിങ്ങള് പറ യ്
അല്ല ഈ വാട്സപ്പൊക്കെ പ്പൊ വന്നത് കൊണ്ട് ഇൻക്ക് തോന്നുന്നു ഇപ്പൊ ഒരുപാട് നമുക്ക് വീഡിയോ കോള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നത് കൊണ്ട് ദൂരെയുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെടാനൊക്കെ ഭയങ്കര ഈസിയാണല്ലോ പണ്ടൊന്നും അങ്ങനെ ആയിര്
തെ ഉം അതെ അതെ അതെ പ്പ പ്പൊ ദൂരെ ഉള്ള ഇപ്പോ ഇന്റെ ഹസ്‌ബന്റൊക്കെ പൊർത്താണ്ള്ളത് പ്പൊ ഡെയിലി ഇപ്പോ നമ്മള് സംസാ ദൂരയുള്ള ആൾക്കാര് പണ്ടത്തെ പോലെയല്ലല്ലോ നമ്മള് ഇപ്പൊ ഡെയിലി കോണ്ടാക്ട് ചെയ്യുന്നു വിളിക്കുന്നു അങ്ങോട്ടുഇങ്ങോട്ട് കാണാനൊക്കെ തൊരു വല്ല്യരു മീഡിയ ആണല്ലോ മീഡിയ ആണല്ലോ പിന്നെ ആ ആ
തോന്നുന്നു പിന്നെ ഇൻസ്റ്റഗ്രാമില് ഞാനിപ്പ പർഞ്ഞ പോലെ പി എസ് സി ഒക്കെ നമ്മള് പഠിക്കുന്നവർക്കൊക്കെ ഭയങ്കര ഉപകാരാണ് ക്കൊ ഒരുപാട് പേജുകൾ ണ്ട് ഫ്രീ അതും ഒരുപാട് ഫോട്ടോസ് ഇതൊക്കെ കിട്ടും നമുക്ക് അറിവുകള് കിട്ടും പ്പ അതൊക്കെ എല്ലാരും ഫോളോ ചെയ്യും അങ്ങനെ പഠിക്കൊക്കെ ചെയ്യുന്ന്ണ്ട് പക്ഷെ നിങ്ങള് പർഞ്ഞ പോലെ അയിന് നല്ല വശണ്ട് ചീ ത്ത വശണ്ട് അതെങ്ങനെ നമ്മള് കൈകാര്യം ചെയ്യുന്നതിലാണ് കാര്യം സോഷ്യൽ മീഡിയ ന്നെ
ഉം ഉം അതെ അതെ തീർച്ചയായിട്ടും നമ്മളിപ്പോ ആ നമ്മള് എന്താ പറയാ സൈബർ ബുള്ളിങ് ഇതൊക്കെ നമ്മള് ഡെയിലി കേക്കുന്നെയാ ണല്ലോ ഇപ്പം ആ അങ്ങൻത്തെ സൈബർ ബുള്ളിങ് കാര്യങ്ങള് ഒക്കെ അതും ഈ സോഷ്യൽ മീഡിയ ഇതരു ഡീമറിറ്റ് ആയിട്ട് വരുന്നെയാണ്
അതെ അപ്പം ഇപ്പത്തെ കുട്ടിയളൊക്കെ കൂടുതലും ക് തോന്നുന്നു നമ്മളെ പോലെല്ല കൂടുതൽ ജെൻസി കുട്ടിയളൊക്കെ ഇൻസ്റ്റഗ്രാമിലൂടിം ഫേസ്ബുക്കിലൂടെക്കെ അവര് പല ദുരുപയോഗ ചെയ്യന്ന അവരതിലൂടെ ചാറ്റ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ അവരത് എങ്ങനെയാ പല രീതില് മോർഫ് ചെയ്തിട്ടും അയിന് ഇന്നും പോൽ ഞാൻ കണ്ടൊരു പാട് വർത്തകള് അതെ എ ഐ യൊക്കെ യൂസയ്ത് വന്നപ്പോ
ആ ഒരുപാട് ന്യൂസുകള് നമ്മള് കാണുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമ്മള് എന്താ പറയാ വേണ്ടാത്ത ഫോട്ടോസ് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതും അവര് ചാറ്റിലൂടെ ഫ്രണ്ട്‌സ് ആയിട്ട് പിന്നെ അത് ബ്ലാക്ക് മെയിങ്ലേക് പോയി അത് സൂയിസൈ സൈഡ് ചെയ്യുന്നു കുട്ടികള് ഒരുപാട് ന്യൂസ് നമ്മളിപ്പോ കാണുന്നുണ്ട്
അതെ അതെ പിന്നെ ഇൻക്ക് തോന്നുന്നു പക്ഷെ ഈ ഇൻസ്റ്റഗ്രാം നല്ലത ന്നെയാണ് പക്ഷെഈ റീൽസ് നമ്മള് എന്താ പറയാ പിടിച്ചു കെട്ടുന്ന ഒരു സാധനാണ് ഈ നെഗറ്റീവ് പറയാണെങ്കില് റീൽസ് വെർതെ നമ്മള് കണ്ട് സമയം കളിണരു സ്
നമ്മുടെ ടൈമ് ഇങ്ങനെ ആ നമ്മുടെ ആ ഭ യങ്കര ടൈമ് കൊണ്ടു പോവുന്ന ഒരു സംഭവാണ് പിന്നെ അതേപോലെ നമ്മളെ കോൺസെൻട്രേഷൻ പോവുന്നൊരു സംഭവാണ് നമുക്ക് ഒരു മിൻറ്റ് വരെ അത് പിന്നെ എന്താ പറയാ കണ്ടിരിക്കാൻ ഇപ്പൊ ഒരു ലോങ് വീഡിയോ ഒന്നും കണ്ടിരിക്കാൻ തന്നെ ഒരിക്കലും പറ്റുന്നില്ല കാരണം നമ്മള് റീൽസ് സ്ക്രോൾ ചെയ്ത് ക്രോൾ ചെയ്ത് പോയിട്ട് നമ്മുടെ മൈൻഡില് നമുക്കൊരു ലോങ്ങ് വീഡിയോ ഒന്നും എന്ത ചെയ്യാൻ പറ്റുന്നില്ല ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്ത് ഇര്ന്ന് കാണാം പറ്റുന്നില്ല നമ്മള് ഈ റീൽസിന് വെറും അഡിക്ഷൻ ആയിട്ട് യൂട്യൂബ് പിന്നെ അതേപോലെ ആ റീൽസായാലും ഷോർട്ട്സ് ആയാലും
ശരിയാണ് റീൽസും പിന്നെ ഈ ഷോർട്സോക്കെ നമ്മള മനുഷ്യന് എന്താ പറയാ പിടിച്ചിര്ത്തുന്ന ഒരു സാധനാണ് അപ്പോ വെർതെ സമയം കൊല്ല്യാണ് നമ്മളൊരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ വെർതെ ഫോണിന്റെ മുമ്പിലിര്ന്ന സമയം കള യാണ്
അതെ
സമയം നമുക്ക് പഠിക്കൊ എന്തെിലും പണികളോക്കെ ചെയ്യാ അതെങ്കില് അവിടെണ്ടാവും ഇപ്പ ഒരു ബിസിനസിനെ കുർ ച് സംസാരിക്ക്യോ ചെയ്താൽ അതെങ്കിലും അവടെണ്ടാവും ഒരു മണിക്കൂറൊക്കെ നമ്മള് വെറുതെ ഒന്നല്ല ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ നമ്മള് കളയാണ് വെറുതെ
കളയാണ അതെ അതെ നമ്മള് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞപ്പോ യൂട്യൂബ നമ്മള് പറഞ്ഞില്ല അതിലൂടെ ഒരുപാട് പേര് വരുമാനം ബ്ലോഗ് ബസിലൂടെയും കാര്ങ്ങളിലൂടെയും ഏൺ ചെയ്യുന്നവരുണ്ട് കുട്ടികളടക്കം വലിയവര് വരെ അത് നല്ലൊരു കാര്യമാണേ ഞാൻ പറഞ്ഞത് ചീത്തക്കാരിയല്ല നല്ലൊരു കാര്യമാണ് പറഞ്ഞത് യൂട്യൂബില് ഒരുപാട് പേര് ഏൺ ചെയ്യുന്നുണ്ട്
ഒക്കെ ചെയ്തിട്ട് നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ
ആഹ് ആഹ് അതെ അതെ അങ്ങനെയ ഉണ്ട് ഉം
അതെ പിന്നെപ്പം ഗുണം ഗുണം നമ്മള് കുറെ പറഞ്ഞു ഏകദേശം ദോഷം എടുത്താല് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ചാറ്റിങ്ങിലൂടെയും പിന്നെ മോർഫിങ്ങിലൂടെയും പിന്നെ ടെലിഗ്രാം ഒക്കെ ഉപയോഗിച്ചിട്ട് പല കുട്ടികളും എനിക്ക് പറയുന്നത് ഇന്നലെ ഞാനൊരു വാർത്തയിൽ കണ്ടെന്ന് വെച്ചാൽ ഈ പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ വിൽക്കുകയാണ് ടെലിഗ്രാം ചാനലിൽ
ടെലിഗ്രാമിലൂടെ ആഹ് അതെ ഞാനും കണ്ടിരുന്നു അത് ചെറിയ കുട്ടികളുടെയൊക്കെയാണ് എയ്റ്റീൻ വരെ ആവാത്ത ചെറിയ കുട്ടികളുടെയാണ് ഇത് സംഭവിക്കുന്നത് ഫുള്ളും ഉം
അതെ അതെ അപ്പൊ അത് ശരിക്കരു ദുരുപകയാണല്ലോ ദുരുപയോഗം ചെയ്യുകയാണല്ലോ ഈ ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമ ഒക്കെ പിന്നെ കുട്ടികൾത് ഇങ്ങനെ
കൈകാര്യം ചെയ്യുന്നതിലാണ് കാര്യം ഉം ഏതൊരു ഏതൊരു ബ്ലാക്ക് നമ്മള് കൈകാര്യം ചെയ്യുന്നത് പോലെ ഇരിക്കും ഉം പിന്നെ ഈ സൈബർ ബുള്ളിങ്ങിന്റെ കാര്യങ്ങൾ പറഞ്ഞാലും ഒരാളെ തന്നെ നമ്മള് അറ്റാക്ക് ചെയ്യുന്നതും നമ്മൾ ഒരാളെ തന്നെ അറ്റാക്ക് ചെയ്ത് അവർക്ക് ഡി ഡിപ്രഷനിലേക്ക് വരെ പോകുന്ന ഉം കാര്യങ്ങളൊക്കെ ഉണ്ട് യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയാലും
അതെ അതെ പക്ഷെ എനിക്കൊന്ന് ഇപ്പം ഇപ്പ കൂടുതലും ഇൻസ്റ്റഗ്രാാം നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ അതിൽ കൂടെ പൈസ കിട്ടുകയും ചെയ്യും കണ്ടന്റ് ക്രിയേഷനൊക്കെ പറഞ്ഞിട്ട് പക്ഷെ പലരും എന്താ പറയാ ഇപ്പൊ അലിൻ ജോസ് പെരാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളൊക്കെ വ അങ്ങനെയുള്ള ടൈപ്പ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും അവര് പൈസ ഉണ്ടാക്കുന്നുണ്ട് നെഗറ്റീവായ രീതിയിൽ വീഡിയോസ് ചെയ്തിട്ട് ഇട്ടും അവര് പൈസ ഉണ്ടാക്കുന്നുണ്ട് നമുക്കൊക്കെ അവരിഷ്ട ഇല്ലെങ്കിലും അവരുണ്ടാക്കുന്നതും പൈസ തന്നെയാണ്
ഉം ഉം പക്ഷെ അതേ അത് യൂസ് ചെയ്യുന്ന അവരുടെ കമന്റ് ബോക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ചില ചില നമ്മളൊക്കെ ഇ ചിലർ ഇടുന്ന കമന്റ്സ് ഒക്കെ കണ്ടാലും നമ്മള് അത്രയും മോശം ായിട്ട് കമന്റ്സ് ഒക്കെ അതും ഈ സോഷ്യൽ മീഡിയന്റെ ഭയങ്കര നമുക്ക് ഒരാൾക്കും പറയാൻ പറ്റാത്ത ഫേക്ക് ഐ ഡിയിലൂടെ ഒക്കെ ഭയങ്കര മോശമായിട്ട് വന്നിട്ട് അവരെയും അവരെ മാത്രം അവരെന്നല്ല എല്ലാരെയും
ഉം അങ്ങനത്തെ ആൾക്കാരൊക്കെ ഭയങ്കര മോശായിട്ട് എന്ത്‌ ചെയ്യും
അ പലരും എനിക്ക് തോന്നുന്നു ഈ കമന്റിലൂടെയൊക്കെ പലർക്കൊരു വേദന ഉണ്ടായിട്ടൊക്കെ പലര് ആത്മഹത്യ ചെയ്തിട്ടും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ പലർക്കും ഈ കമന്റ് അത അങ്ങനെ ചിലരൊക്കെ കമന്റൊന്നും ഒരു ഇതും നോക്കാതെ ഒരു ദാക്ഷണ്യം ഇല്ലാതൊക്കെയാണ് കമന്റ് ഇടുക
കമന്റ് ചെയ്യുന്നത് അതും ഫേക്ക് ഐഡിയിലൂടെ അവരുടെ ഒറിജിനൽ ഐഡി പോലും മറച്ച് വെച്ചിട്ടാണ് അവര് വ ആഹ് ഇതില് കമന്റ് സെക്ഷനിൽ പോയിട്ട് പിന്നെ കമന്റ് ചെയ്യാം
കമന്റിടാ പിന്നെ എനിക്കൊന്ന് സോഷ്യൽ മീഡിയന്ന് പറ് ഇക്ക് നല്ലതാണ് കണ്ടന്റ് ക്രിയേഷനും ഒരുപാട് പേര് നല്ല പൈസ ഉണ്ടാക്കും ആക്കുന്നുണ്ട് ഒരുപാട് പേര് നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരുപാട് നെഗറ്റീവ്സും ഉണ്ട്
നെഗറ്റീവ്സ് ഉണ്ട് അതേപോലെ ഉം ഉം അത് ചില ചില സമയങ്ങളിൽ ഒന്നും അറിയാത്തവരായി പോകുന്നുണ്ട് അതിന് ഇരകളായിട്ട് പോകുന്നത് ചെറിയ കുട്ടികളും ആ അതേപോലെ അതിന് ഇരയായിട്ട് പോകുന്നത് ആ അതെ അതെ
അതെ അതെ പിന്നെ ഞാന് ഞാനീപറഞ്ഞപോലെ തന്നെ റീൽസ് ഒരുപാട് കാണുന്ന ഒരാളാണ് അപ്പൊ എനിക്കും തോന്നാറുണ്ട് ഇങ്ങനെ വെറുതെ സമയം കളയാണ് നമ്മള് ഒരുപാട് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ക്കെ വെറുതെ കളയാണ് അങ്ങനെ തോന്നാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ?
അതുപോലെതന്നെ കോൺസെൻട്രേഷൻ ഒട്ടും ഇല്ല ഈ റീൽസ് കാണുന്ന ആ ഒരു ടൈമില് കൂടോല്ലും ഇല്ലാത്തെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന സംഭവം നന്നായിട്ട് പോയ പോലെ നമുക്ക് അതിന്റെ അഡിക്ഷൻ ആയി പോവാ അഡിക്റ്റ് ആയി പോവാണ് നമുക്കത് നമ്മൾ വേണ്ടന്ന് വെച്ചാൽ തന്നെ നമുക്കത് കാണാതിരിക്കാൻ പറ്റുന്നില്ല റീൽസും ഷോർട്സും നമ്മളെ കുട്ടികളാണെങ്കിൽ പോലും ചെറിയ കുട്ടികളാണെങ്കിൽ പോലും റീൽസിലല്ലേ അവരിപ്പോ ഒരു ലോങ് വീഡിയോ വെച്ച് നമ്മള് മുമ്പില് അവടെ സ്ക്രീൻ ടൈമുള്ള ടൈമില് അവർക്ക് ഫോണ് കൊടുത്തിട്ട് പോയാൽ അവര് റീൽസ് മാത്രമേ കാണൂ ഒരു ലോങ് വീഡിയോ ഒന്നും അവര് കാണില്ല കാരണം അവര് റീൽസ് മാത്രമാണ്
കാരണം അവർക്കും അത് അത്രയും ക്ഷമയില്ലാതെയിരിക്കയാണ് നമ്മളുടെ കുട്ടികൾക്കൊന്നും വലിയൊരു വീഡിയോ ഒന്നും കണ്ടിരിക്കാനുള്ള ക്ഷമയില്ല നമ്മളുടെ കുട്ടികൾക്കൊന്നും അപ്പൊ ഈ സോഷ്യൽ മീഡിയേനെ കുറിച്ചിട്ട് അത്രൊക്കയാണ് നമുക്ക് എന്താ പറയാ പറയാനുള്ളത് നമ്മളുടെ പരമാവധി നമ്മളുടെ കുട്ടികളോടൊക്കെ അത് ദുരുപയോഗം ചെയ്യാതെ നല്ല രീതിയിൽ ഉപയോഗിക്കുക നമ്മള് പഠിപ്പിക്കുക
അതെ അതെ ഉം ഉം അത് അതിന്റെ നല്ല വശങ്ങൾ പഠിപ്പിച്ച്കൊടുക്കുകയും ചീത്ത വശങ്ങളും അതേ സമയം അവരെ എന്തയ്യ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ചെറിയ കുട്ടികൾക്ക് അത് മാത്രംല്ല ഉം
അപ്പൊ നമ്മുടെ പത്ത് മിനിറ്റ് സമയം ആയിട്ടുണ്ട്
ആ സമയമായിട്ട്ണ്ടാ ഓക്കെ